ഹലോ ആഹ് എന്താണ് വിശേഷം
നല്ല വിശേഷം കേൾക്കാൻ പറ്റണ്ട
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്
ഫുഡൊക്കെ കഴിച്ചാ
ആഹ് കഴിച്ചു അവിടെ ഫുഡയിക്കലൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞ് കഴിഞ്ഞേ എന്താരുന്നു അവിടെ ഫുഡ് ഫുഡ് എന്തർന്ന്
ഇവിടെ ആ ഏഹ് അവിടെ എന്താരുന്നു വെറുഞ്ചോറ്
ഇവിടെ വെറഞ്ചോറും ബീഫും
ഉം എല്ലാടത്തും ബിഫായിരിക്കും പരുന്നാ പെരുന്നാൾ
ആഹ് പെരുന്നാളിന്റെ ബീഫ് ആഹ് അവിടെയും ബീഫും വെറുംഞ്ചോറു ആറുന്ന
ആ അവിടെ അതായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോ
ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഫ്രീയാണ്
ആഹ് മഴവിടെ
മക്കടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ നാളെ മഴഇല്ല ഇവിടെ വെയിലാണ് അവിടെ മഴഇണ്ടാ
എവിടെ ഇല്ല
അവിടെ മഴഇണ്ടാ
ഇല്ല ഇല്ല ഇവിടെ വെയിലാണ്
മക്കള ആഹ് മക്കടെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ ആഹ് ആഹ് എല്ലാം വാങ്ങിച്ചാ സ്കൂളിലേക്ക് പോകാനുള്ള സാനങ്ങളൊക്കെ
ഏഹ്
സ്കൂളിലേക്ക് പോകഉള്ളെ സാനങ്ങളക്കെ മേടി
മക്കളായിട്ടില്ല
ഇല്ലല്ലേ ഓക്കെ ഓക്കെ ആഹ് വെക്കേഷനൊക്കെ ആയ്ട്ട് ടൂറൊക്കെ പോയാ
ടൂറ് പോയിട്ടില്ല പോണംന്നുണ്ടായിരുന്നു
ആഹ്
ഞാനെ ഇപ്പ എന്റെ വീട്ടിലാണ് ഉള്ളത്
ആഹ്
പെരുന്നാൾ
വെക്കേഷൻ ഒക്കെ എങ്ങനെ ഇണ്ടാർന്ന് ആഹ് പെുന്നാളൊക്കെ എങ്ങനെ ഇണ്ടാർന്നു പെരുന്നാളൊക്കെ എങ്ങനെണ്ടാർന്നു ഡ്രസ്സൊക്കെ എടുത്താ?
ആഹ് ഡ്രസ്സ് ഡ്രസ്സ് എടുത്തിട്ടില്ലേനി എളാപ്പാന്റെ കുട്ടീന്റെ കല്യാണാണ് അടുത്ത മാസം പൈമൂന്നാന്തി അപ്പയിനും വാണ്ടി എടുത്ത്ക്കണ്
ആഹ് ആഹ് ആഹ്
അപ്പ അത് മതി
ആഹ് ആഹ് വീട്ടില് മരങ്ങളൊക്കെണ്ടാ ആഹ് ആഹ് മരങ്ങളൊക്കെ ഇണ്ടാ വീട്ടില്?
മരങ്ങളൊന്നുല്ലാ അവടെ ഇല്ല ഇല്ല അവിടെ ഇണ്ടാ കൃഷി എന്തെങ്കിലും ഉണ്ടോ?
കറി ഇവിടെ ഞാവൽപ്പഴത്തിന്റെക്കെ മരോണ്ട്
ഏഹ്
ഉം കുമ്പളങ്ങ ഒക്കെണ്ട് മൂന്ന് പേര്
ഏഹ്
ഉം
ചെറിയ
പ്ലസ് ടു കഴിഞ്ഞ് മൂത്താള്
ഏഹ് പ്ലസ്ടൂലൊക്കെ നല്ല മാർക്ക് ഒക്കെ ഇണ്ടോ?
ഓളൊമ്പതില്
ഉഹ
ആഹ് കൊഴപ്പോല്ലാ എഴുപത്തിനാല് ശതമാനം ഒരെപ്ലസോള്ളു
ഏ പ്ലസ്സ് ഇണ്ടോ?
ഒരേപ്ലസോള്ളു ഒരേപ്ലസ്
അറബിലോ മലയാള ഇവര് അറബിയിലായിരിക്കു ലെ ആഹ് പണികളൊക്കെ കഴിഞ്ഞ്ങ്ങനെ ഇരിക്കാണ് വീട്ടിലാകുമ്പോ പിന്നെ പൊതുവേ മടിച്ച് അങ്ങനെ നിക്കൂലേ
പണിയില്ലല്ലോ അത് തന്നെ
ഏഹ് വീട്ടിൽ വീട്ടിലാവുമ്പോ പിന്നെ അങ്ങനെ മടച്ചിങ്ങനെ ഇരി എടുക്കാനൊന്നും തോന്നൂലാ
ചായുടിയൊക്കെ കയിഞ്ഞാ?
ഉം ചായ കുടി കഴിഞ്ഞിട്ടില്ലാ കുടിക്കണം എന്നിട്ടെന്താ ഇങ്ങക്ക് ചെടിയൊക്കെ നടാനും ഇതിനൊക്കെ ഇഷ്ട്ടല്ലാ വെക്കാ
നടാനൊക്കെ ഇഷ്ട്ടാണ് വെള്ളക്കൊയിക്കാ ഇച്ചിരി മടിയൊക്കൊള്ളതാണ്
ഉം
ന്റെ പൊറകെ നടക്കാൻ പറ്റൂലാ
ആഹ് ആഹ് നല്ലോണം ഫുഡൊക്കെ ഇണ്ടാക്കോ ഇങ്ങള് ഏഹ്
ആഹ് അത്യാവശ്യം
ഏഹ്
അവിടെന്താ ഫുഡ് ബിരിയാണി ഒക്കെ ഇണ്ടാക്കോ? പ്ലസ് ടു വരെ
ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാ?
പ്ലസ് റ്റു വരെമ്പോയുള്ളു ഇല്ലേ ഇല്ല പ്ലസ് റ്റു വരേമ്പഠിച്ചൊള്ളു ഉം നിങ്ങളന്തോരം പഠിച്ച്
ഞാനും പ്ലസ് റ്റു പ്പ ഗ്രാഫിഡിസൈനറായി വർ കഴിഞ്ക്ക്ണ് പോയ്സ് കയ്ഞ്ഞിക്ണ് ജോബ് നോക്കണം
ആഹ് ഓക്കേ ഫുഡൊക്കെ എല്ലാം ണ്ടാക്ക്യോ ഉം ഫുഡൊക്കെ എല്ലാംണ്ടാക്കോ ഫുഡൊക്കെ എല്ലാംൺ ണ്ടാക്കോ
ഫുഡ് അത്യാവശ്യത്തിന് ബിരിയാണി തൊന്നും ഞാൻ വെ
എഹ്
മന്തിയെക്കെ വക്കും ങ്ങള് ബിരിയാണിക്കെ വെച്ചോക്കിറ്റ്ണ്ടോ
ആഹ് ആഹ് ബിരിയാണിക്കെ ട്രൈ ചെയ്തട്ട്ണ്ട് മന്തിയൊക്കെ വെച്ട്ട്ണ്ട്
ങ്ങളങ്ങനെ ബി
അങ്ങനെയുള്ളക്കെ റ്റൂറൊക്കെ പോവാനിഷ്ടണാ ഏഹ്
അഹ് ട്ടൂറൊക്കെ പോവാൻ ഇഷ്ട്ടന്നെ ക്കെങ്ങ്യായാണോ ഷ് സാധാണ്ടാക്കുമ്പോലെ
ആഹ് സാധാണ്ടാക്കുമ്പോലതന്നെ
അഹ്
ഉം
കോളേജ് ലൈഫൊക്കെ രസ്സാണല്ലോ പോയിറ്റില്ലങ്കിലും ങ്ങനെ പറിണേക്കല്ലാ
ആഹ് പറിണേക്മ്പോ നല്ല രസാണല്ലാ
ആഹ്
ആഹ് ഞങ്ങള എടക്ക് കൂടലെക്കെണ്ട് ഞങ്ങള് പഠിച്ച പിള്ളേരക്കെ എവിടെലൊക്കെ കൂടും
ഏഹ് ബോയ്സും ഗേൾസുംലേ
ഗേൾസ് മാത്രൊള്ളൂ ബോയ്സഅങ്ങനെ കൂടിട്ടില്ല ആഹ് അങ്ങനെ നടത്തും ആഹ്
പോണ്ടേ
ങ്ങള് ദൂരോട്ടക്കെ ഫാമിലി റ്റൂറൊക്കെ പോക്കില്ലേ
ആഹ് ഫേമിലിറ്റൂറൊക്കെ പോകൽണ്ട് ഗറ്റ് ഗേ
ആഹ് ഗെറ്റുഗതറാക്കീട്ട് നട്ത്തും
കോൺടാക്റ്റ്ണ്ടോ ഫ്രണ്ട് സോളായിറ്റ്പ്പളും
ഇണ്ട് ണ്ട് ണ്ട് അതൊക്കെണ്ട്
ഫോണ് ണ്ടായൺണ്ട്പ്പൊ കോണ്ടാക്റ്റൊന്നും ന്ന് നിക്കുന്നില്ല
ആഹ് ഗ്രാ ഛായിക്കടിയൊക്കെ
ചായക്കടി ബേക്കറിണ്ട് അനിയന്മാരക്കൊർക്കത്തിലാണ്
ആഹ്
ഉം ചെറിയ അനിയനക്കെ ചെ റിയനിയന് യു കെ ജി എത്തിട്ടൊള്ളൂ
ഞ്ഞാ ഉം ഉം ആഹ് ആഹ് ആഹ് ചെടിയൊക്കെ നടാനൊക്കെ താല്പര്യ ണ്ടോ
ഉംഹ്‌ എനിക്ക് അതിനോട് വലിയ ഇൻററസ്റ്റ്ല്ലാ
ഇല്ല
അനിയന് ഇവിടെ അനിയനാണ് നടാറ് ഓനാണ് അയ്നൊക്കെ കമ്പം എല്ലാടത്തും ഗേൾസിനാണ് ഇണ്ടാവല് ഇവിടെ നേരെ തിരിച്ചാണ്
ആ അത് തന്നെ മാര്ജ്ന്നിട്ട് എന്തോര നാളായി
രണ്ടര വർഷായി
അതല്ലേ മക്കളില്ലല്ലെ ട്രീറ്റ്മെന്റ്ക്കെ ചെയ്യ്ണ്ടോ ആ
നടന്നോണ്ടിക്കുന്നുണ്ട്
ആഹ്‌ ആഹ്‌ ആ മ്മ് പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷമൊക്കെ
ഒരാളായിക്കിട്ടിയ പിന്നെ സമാധാനത് ഇത് എല്ലാവരും പറ
ആഹ്
ഇപ്പ മൂന്ന് വർഷ ആയി തുടങ്ങാനായിട്ടുണ്ട് രണ്ടര കഴിഞ്ഞ്
ആഹ്
എല്ലാരും ചോദ്യം തൊടങ്ങൂലോ ആറുമാസം ആകുമ്പോത്തന്നെ
അതാണ് അതെ അതെ അഹ് ശെരി
ഉം ഉം ഉം ഫുഡൊക്കെ കഴിച്ചു ഉറക്കത്തിലായിരിക്കുല്ലെ റെസ്റ്റിലായിരിക്കും ഫുഡൊക്കെ കഴിച്ച് റസ്റ്റില്ല ഫ്രീയയിരിക്കുവല്ലെ ഫ്രീയ കേട്ടിരിക്കായിരിക്കും വീട്ടിലാരണം ഫ്രീ ആണല്ലേ ആ ആ
വീട്ടിലാകുമ്പോ പിന്നെ ഫുൾ ടൈം ഫോണൊക്കെ ഇങ്ങനെ നോക്കാലോ. അവിടെ ആവുമ്പോ പിന്നെ എല്ലാതും സോലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നോക്ക
നോക്ക ആഹ് ആഹ് ആഹ ഇമ് ഇമ്
വീട്ടിലാകുമ്പോ ഞ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും ഏ
ആ ഇഷ്ടള്ള ഭക്ഷണൊക്കെ ഏതാന്ന്.
ഇഷ്ടമുള്ള ഭക്ഷണന്ന് ചോദിച്ചാല് എനിക്ക് എല്ലാതും ഇഷ്ട്ടാണ് ഏറ്റവും കൂടുതൽ ഫ്രൈഡ് റൈസാ ഇഷ്ടം
ആ
ഫ്രൈഡ് റൈസും കടായിയും
ആ ആ ആ
ഇവർക്ക് എന്നോടാ നല്ല താല്പര്യം
എനിക്ക് ചിക്കൻ കെ എഫ് സി മന്തി അതൊക്കെ തൊക്കാണെ ഇഷ്ടം ഉം ഇമ് ഇമ്
മക്കൾക്കൊക്കെ മക്കളുങ്ങളൊക്കെ പൊറത്ത് പോയി കഴിക്കാറുണ്ടോ ഇന്തൊക്കെ
പുറത്ത് പോക്ക കുറവാണ് എന്തെങ്കിലൊക്കെ കാര്യത്തിനൊക്കെ പോകുമ്പോ ഷെയ്ക്കാണ് ഫുടൊ ക്ക കഴിക്കും ഉം ആഹ് അടുത്ത് എടുത്തില്ലേ വീട്ടില് എല്ലാവർക്കും
ഏഹ്
വീട്ടിലേക്ക് എടുത്തില്ലേ അവരുടെ അവിടെ ഉള്ളവർക്കൊക്കെ എടുത്തില്ലേ ഡ്രസ്സൊക്കെ എടുത്തില്ലേ ആഹ് പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന്
പെരുന്നാളക്കെ കുഴപ്പ ഇല്ലാരുന്നു സൂപ്പറായിരുന്നു
ബീഫൊക്കെ കിട്ടീല്ലെ
ആഹ് ബീഫൊക്കെ കിട്ടി പള്ളിക്കന്നും കിട്ടി പിന്നെ ഇവിടെ അപ്പപ്പ ആരു ഇപ്പച്ചി എല്ലാരും കൂടി ഇതാക്കിയേണ്ടായി അപ്പൊ അതും കിട്ടി
ബീഫ ഒക്കെ ഫ്രൈ ചെയ്താ ഫ്രൈ ചെയ്തൊക്കെ കഴിച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ചായിരിക്കും അല്ലേ
ആഹ് ഇനി നാലഞ്ച് ഈത്തപ്പം ബീ
ആഹ് ബീഫ് ആയിരിക്കും അത് തന്നെ അത് തീരണവരെ ബീഫ് ആയിരിക്കും
ആഹ് മീൻകാരും വരുന്നില്ലല്ലേ വന്നിട്ടും കാര്യം ഇല്ല ആരും വാങ്ങൂല.
ആഹ്
ആഹ് പെരുന്നാളിന്റെ അന്നാണെങ്കിലും മീനൊക്കെയല്ലേ ആൾക ക്കാര് വങ്ങിയ്ക്കൊയുള്ളൂ. പിന്നെ അത് കഴിയുമ്പോ ബീഫല്ലേ അത് തീരുമ്പഴാണല്ലോ പിന്നെല്ലാം മേടിക്കയുള്ളൂ.
പിന്നെന്താ വിശേഷ
വേറെ നല്ല വിശേഷം
ആഹ് എന്നാ ശരി
പത്ത് മിനിറ്റ് ആയ